ഹലോ.
അലോ.
ആഹ് സുഖാണോ?
ആഹ് സുഖാ സുഖം.
ചോറൊക്കെ കഴിച്ചോ? രാത്രി ചോറ ചോറാ ന്ന് ചോറാ ന്നോ?
ആഹ് ഇന്ന് ഇന്ന് ദോശുണ്ടായിരുന്നു. അങ്ങനെ ദോശ കഴിച്ചു.
ദോശയും സാമ്പാറും
ആഹ് സാമ്പാർ ആ ദോശേം സാമ്പാറും ഉണ്ടായിരുന്നു അത് കഴിച്ച്.
ഉം
ഗോതമ്പ് ദോശയോ അതോ അരി ദോശയോ
രണ്ടും ഉണ്ടായിര് ന്നു. ഓ അരി ദോശ യാ രാവിലെ ചുട്ടതാ, അന്നേരം തികയത്തില്ലന്നും പറഞ്ഞെ ച്ച് ഗോതമ്പിന്റെയും കൂടെ ഇടും അങ്ങനെ ആ ഗോതമ്പവിടെ ഇരുന്ന്.
അത് കഴിച്ചപ്പോ ന്നാ നമ്മള്, പിന്നെ റാഗി ദോശ ഉണ്ടാക്കും.
ആഹ്
റാഗി ആഹ് പൂരകംന്ന് പറയാ പൂരകംന്നും പറയാ.
ഓഹ് പൂര അത് കഴിക്കാൻ പറ്റോ? അതൊരു കയർപ്പല്ലേ?
ആഹ് തേങ്ങാപ്പാൽ തേങ്ങയൊക്കെ ഇച്ചിരി ചേർത്ത്.
ആഹ്
ആ അങ്ങനെ വെക്കും അത് നല്ലതാ ന്നിട്ട് ഒന്ന് മൊ രിഞ്ഞ് വരുമ്പോ ച്ചിരി നെയ്യ് ഒഴിക്കും.
ഓഹ് എന്താ ഏതായാലും അതൊരു കയർപ്പാ
ആ പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ളതാ ഏ റാഗി പിന്നെ അല്ലെങ്കി- ആഹ് പിന്നെ അല്ലെങ്കി പുട്ട് ഒഴുകുന്ന എനിക്ക് റാഗി പുട്ടത്ര. ചൂടോടെ കഴിച്ചാ കൊള്ളാം.
ആഹ്.
തണുത്തു പോയാ പിന്നെ അതത്ര ഇഷ്ടമാവത്തില്ല ഞാൻ അതുകൊണ്ട് റാ പിന്നെ നമ്മള് റാഗി എങ്ങനെ ആയാലും കഴിക്കണല്ലോ, അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പം അതിന്റെ കൂടെ റാ ഈ റാഗിം കൂടിട്ടരക്കും ആ പൊടി എന്നിട്ട് നല്ല സോഫ്റ്റ് ഏറ്റവും നല്ലതായിട്ടങ്ങ് പൊങ്ങി വരികയും ചെയ്യും, കളർ മാറുന്നേ ഉള്ളൂ. അതെ ഇപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഇടാൻ മറന്നു പോയാലും വീട്ടിലെല്ലാരും ചോദിക്കും ഇന്നെന്താ റാഗി ഇടാഞ്ഞെന്ന്. എല്ലാർക്കും ഇഷ്ട്ടാ അല്ല റാഗി എങ്ങനായാലും കഴിക്കുന്ന ല്ലേ ല്ല ടേസ്റ്റും ആണ്.
യോ റാഗി പൊടി.
രണ്ട് നമ്മള് രണ്ട് കിലോ മേടിച്ചങ്ങ് പൊടിപ്പിക്കും. കഴുകി ഉണക്കി പൊടിപ്പിക്കും ആഹ് എന്നിട്ട് പിന്നെ അല്ലെങ്കിൽ റാഗി വെച്ച് ഞാൻ വൈകിട്ടൊക്കെ ആണെങ്കിൽ അമ്മയ്ക്കും മക്കൾക്കുമൊക്കെ ഇഷ്ട്ടാണത്, അമ്മയ്ക്ക് ഷുഗറുണ്ട്. അന്നേരം ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് റാഗി ആ അങ്ങനെ കട്ടിയുള്ള ആഹാരൊക്കെ കഴിക്കാൻ അങ്ങ് പാടാ ഇപ്പം.
ആഹ്
അപ്പൊ ഡോക്ടർ പറഞ്ഞു റാഗി എടിച്ച് തഴച്ചു കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ പിന്നെ ബാഗി അത് മാത്രമായിട്ട് കാച്ച കുടിക്കുമ്പോ അത്ര ടേസ്റ്റ് കുറവല്ലേ ഒരു കയർ ണ്ടല്ലേ അതൊണ്ട് ചെറു ആ ചെറുപയറും കൂടെ വേവിച്ചതിനകത്തിടും ഉപ്പിട്ട് വേവിച്ചിട്ട് കൊറച്ച് തേങ്ങാ പീരിണ്ട ഇടും അപ്പൊ എല്ലാർക്കും ഇഷ്ട ബാക്കുള്ളവർക്ക് ശർക്കരജർക്കും ഇവർക്ക് അമ്മയ്ക്ക് ശർക്കര കേീർക്കാതിഞ്ഞെടുക്കും അങ്ങനൊവുമ്പോ എല്ലാ ർക്കും ഇഷ്ടാ പക്ഷെ അത് കഴിച്ചാ പിന്നെ വിശക്കത്തും ഇല്ല ചെറ ചെറുപയറ അല്ലേ കൊല്ല ആഹ് അങ്ങനെയൊക്കെ കൊടുക്കും ഉം പക്ഷെ എന്റെ മോന അതൊക്കെ ഇറങ്ങാൻ വലിയ പാടാ അങ്ങന്ത അയാക്ക് അങ്ങനത്തുള്ള സാധനങ്ങൾ ആ പിള്ളേരില്ലേ അവർ ചെ ഹസ് ഹസ്ബണ്ടിനും മോക്കുംൊക്കെ ഭയങ്കര ഇഷ്ട അത് ചില ദിവസം ഞാൻ രാവിലെ പയർ തലേനെ വെള്ളത്തി ഇട്ടിട്ട് അതൊന്ന് അതൊന്നന്ന് മുള ച്ച വരുല്ല അത് ഒരുപാട് ഗുണ വാ കുതിർത്തതും മുള ല്ലേ അെ ഗ്യാസും കുറച്ച മതി കുറച്ചും കൂടെ ആരോഗ്യല്ലേ ആ അങ്ങനെ തലേന്നെ വെള്ള ഇട്ടട്ട് രാവിലെ അത് തോന്നയിടും എന്നിട്ട് ഇതി കൂടെ ചച്ചി കൊടുക്കും ജോലി എളുപ്പ വെ ശക്കൊത്തും ഇല്ല അല്ലാതെ റാഗി മാത്രം കഴിച്ച പോയ അവരു ഉച്ചേ വരാവ്പഴത്തന് വശം ആവത്തില്ലേ ആ അങ്ങനെയൊക്കെ ചെയ്യ അങ്ങനെ വെച്ചാ എല്ലാർക്കും ഇഷ്ടണ അത്
അത് ശരി ഉ പിന്നെ ഇനി അടുത്ത
ഹോസ്റ്റലിലാ നിിക്കുന്നത് അപ്പ അവർക്കാണല്േ അവനാ ണെങ്കിൽ ചെറിയ നാള തൊ ട്ടേ കഞ്ഞി ഇഷ്ടുള്ളള്ള സാധനല്ല ഈ പനി വ പോലും കുഞ് നാളിലെ കഞ്ഞി കുടിക്കത്തി ല്ല അങ്ങനെ ഹോസ്റ്റലിൽ ച ആഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒരു ദിവസം അവർക്ക് കഞ്ഞിയാന്ന് പറഞ്ഞു കഞ്ഞിയും പയറും അച്ചാറും അക്കെ കാണും ആ പക്ഷെ ഈ ഇത് ബോയ്സ് അല്ലേ ആ പിള്ളേർക്ക് ഇഷ ല്ല അവനെ പോലെ തന്നെ അവന്റെ കൂട്ടുകാരർ അവരന്ന് ഫുഡ് കഴിക്കത്തില്ല അന്ന് വിളി യി കറന്നിട്ട് കഴിക്കുന്നു അപ്പൊ ഒരു ദിവസം നമ്മളും ചില ദിവസം കാണം രാത്രില്ല കാണണം കഞ്ഞി വെച്ചാ എല്ലാർക്കും ഇഷ്ടം കഞ്ഞിയും പയറും കൂടെ ഒന്നിച്ച് കുക്കറിട്ട് വേവിച്ചിട്ട് പിന്നെന്തെങ്കിലും തോ തരു വെക്കും അങ്ങനെയാണ് എല്ലാർക്കും ഇഷ്ടവാ ആഹ അങ്ങനെ വയ്ക്കുമ്പോ പറയ ഇന്നെതു കഞ്ഞിണ ന്ന് ചോ യി ക്കും ആഹ് ഞാ ചോയ്ക്കും നീ ഹോസ്റ്റൽല് ഹ് ഞാൻ പറയു കഞ്ഞി കുടിക്കത്തില്ലേന്ന് ചോയ്ക്കു ഏഹ് ഞങ്ങളാരും കുടിക്കത്തില്ല ഞങ്ങള് വെള്ളിപ്പോ ഫുഡായിരിക്കു എന്ന് പറയും
അവര് തെരകത്തു ഇല്ല എന്താ കഴിക്കാത്തെ എന്ന്
ആഹ് ആഹ് വല്യ പിള്ളോരെല്ലേ അവര് വല്യ മോന വീട്ടങ്ങനെ പഠിക്ക്ന്ന ആളാ അത്രയങ്ങ് സ്‌റ്റ്രിറ്റൊന്നും അല്ലല്ലെ എന്താ പിന്നെ ക പിക്കന്ന് തോന്നു. ഞാൻ പറയും അവന് അന്ന് നല്ല ഫുഡ്ഡ അവരെ ഹോസ്റ്റല്ച്ച പണ്ടൊക്കെ പറയാ. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തില് ഹോസ്റ്റലിലെ ഫുഡൊന്നും അത്ര നല്ലെ അല്ലായിരുന്നു ഇപ്പൊ നല്ല ഫുഡാ കൊടുക്കുന്നെ പക്ഷെ അവന്റെ രീതിക്ക് അങ്ങോട്ട് അവൻന്റെ ഒക്കെ എപ്പഴും ചപ്പാത്തി ന്നുന്നെ ഇഷ്ടം ഇഡലി ദോശേയ്ക്കെ അവര്ടെ ഇഡലി ദോശാന്ന് വശാ നല്ല ടേസ്റ്റ് ഉള്ള കറിയൾന്നാഴ് ചോറ് വാഴ്ച്ച മൂന്ന് ദ ചിക്കനൊക്കെ ഉണ്ട്
ആഹ്
ഉം കൊടുക്കും നല്ല ആഹാരം കൊടുക്കുന്നേ ആദ്യ ഹോ തീന്ന് ആദ്യം കൊണ്ടാക്കിയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോ അങ്ങ് മോശവായി. ഒരുപാട് അങ് മോശവായി. അപ്പൊ ഞാൻ പേര പേരൻറ്സ് മീറ്റിംഗിന് ചെന്നപ്പം പിന്നെ വേറെ പേരന്റ്സ് വന്നപ്പം പറ്ഞ്ഞ് മോനങ്ങ് ഒരുപാട് മോശം വേല്ലേ പക്ഷെ ഇവിട്ത്തെ ഫുഡ്ഒക്കെ കൊള്ളാന്ന് പറയ്ണി ണ്ട് ഞാൻ പ്പന്നിത്രേ ഒള്ളൂ. ഫുഡ്ഒക്കെ കൊള്ളാം പക്ഷെ അവനെ അങ്ങോട്ട് സെ റ്റായി വരുന്നില്ലെന്ന് പറഞ്ഞു ഇഡലിയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഡലിയൊക്കെവെച്ചാ ഭയങ്കര വെഷമാ കഴിക്കാൻ ഇപ്പം കൊഴപ്പൊല്ലന്ന് ഇപ്പം കഴിക്കന്ന് പറഞ്ഞ് ആഹ്
ഉം ഉം പിന്നെ ഇനി അടുത്തെ അടുത്ത മാസം ഇത് രാമായണ മാസ അല്ലേ
ആഹ് ആഹ് ആഹ് സത്യാണ്
ആഹ് അല്ല അമ്പൽത്ത്ലൊക്കെ പോവാൻ നല്ല ഒരു മാസം
ആഹ് ഓ ആഹ് രാമായണ മാസത്തില് നാലമ്പല ദർശനം എന്നൊ
ആഹ് നാലമ്പല ഇവടെ ഓരോരുത്തരൊക്കെ വിളിക്ക്യുന്നുണ്ട്. നാലമ്പലത്തിൽ പോവാൻ വരുന്നോ നാലമ്പലത്തി പോവാൻ വരുന്നോന്നും ചോയിച്ച്
അല്ല ഇപ്പഴേ കേസ് ആർ ടി സില് എന്താണ് ഈ ബെഡ്ജറ്റ് ടൂറിസംന്നും പറഞ്ഞിങ്ങനെ ടൂറ് പോലെ പോവും നാലമ്പല ദർശനത്തിനും ആഹ് അങ്ങനെ എല്ലാരും പോവും ആഹ് ആഹ് ഒരുപാട് എല്ലാ ഡിപ്പാട്മെന്റിന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഡിപ്പോയി നൊക്കെ ഉണ്ട്.
ആഹ് അയിന്ന് ആഹ് ഞാൻ അവിടെ പോയിട്ടില്ല നമ്മള് ഈ ഇവിടെ ഒക്കെ ടെമ്പോള്ള വീടുകളുണ്ട് ആഹ് അവരെ ക്കെ അവരൊക്കെ ഇത് വിളിക്കുന്നുണ്ട് ആഹ് അമ്പലത്തിൽ പോകാൻ വരുന്നോ വരുന്നോന്ന് ചോയ്ച്ച്
ആഹ് ഇന്നാലും പോണം. എല്ലാരും കൂടു മ്പം ഇങ്ങനെ രസല്ലേ
ഇതുവരെ ഞാൻ അവടെ പോയിട്ടില്ല
അത് ഒന്ന് കോട്ടയത്തങ്ങാണ്ടല്ലേ ഇത്
അറിയാൻ വയ്യ എനിക്കറിഞ്ഞൂടാ അതെവിടാണെന്ന് കോട്ടയൊന്നല്ല.
ഇല്ലേ
നാലമ്പലോന്ന് പറയുന്നെ അവിടെ അടുത്തടുത്തുള്ള അമ്പലങ്ങളാ
ആഹ് ന്ന്
ഇത് ശ്രീരാമന ആഹ് ശ്രീരാമനാ ലക്ഷ്മണനാ അങ്ങനെയൊക്കെ പറയുന്ന കെട്ടിയിട്ടുണ്ട് അല്ലാതെ ഞാനും പോയിട്ടില്ല.
അല്ല എന്റെ ഒരറിവ് കോട്ടയത്താണെന്നാ എന്ത് എനിക്ക് കറക്റ്റ്
കോട്ടയത്ത്ന്നു കോട്ടയൊക്കെ ഇവിടെ അടുത്ത സ്ഥലങ്ങളല്ലേ
ആഹ് ദൂരോട്ടായിരിക്കും. അതും കഴിഞ്ഞു പോണം എനിക്കറിയത്തില്ല ങ്ങനെ കേട്ടിട്ടുണ്ട്. കർക്കിട മാസത്തി നാലമ്പല ദർശനത്തിന് പോയിട്ട് വന്നന്ന് കേട്ടിട്ടുണ്ട്.
ആഹ് പക്ഷെ കോട്ടയല്ല കോട്ടയം കോട്ടയത്ത് നമ്മക്ക് രാവിലെ പോയാ വൈകുന്നേരത്ത് വരാ.
ആഹ് പോയി
ഇത് ആഹ് ഇത് വെളു പ്പിനെപോയിട്ട് പാതിരാത്രി വെളുപ്പാൻ രാവിലും ആകുമന്ന് പറയുന്നേ വെ ന്നേന് തിരിച്ചു വരുമ്പോ.
ആഹ് ആഹ് ഹാ അത്രയും ദൂരം ഉണ്ടല്ലേ ആഹ് ഞന്ന എനിക്കറിയത്തില്ല. ഉം ഉം.
കോട്ടയത്തല്ല.
ആഹ്.
വേറെ ഏതോ സ്ഥലവ പറഞ്ഞേ മറന്ന് പോയി.
അഹ് ആഹാ അവര് ഒരു ബു വണ്ടിടേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിന്നൊക്കെയിങ്ങനെ റ്റന്ന സ്ഥലങ്ങളിലേക്ക് വണ്ടി വിടുമായിരുന്നു ഇപ്പോഴും ഒണ്ട്ക്ഷെ ത് നമ്മള അങ്ങനെ അറിയുന്നില്ലാ.
ഇവിടങ്ങളിൽ ഒരുപാട് ടെമ്പോ ഒണ്ട്. ഒരുപാട് ടെമ്പോ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക അവര് ഇനിയിപ്പ ആഹ് ഇനിപ്പോ ഇതങ്ങോട്ട് കഴിയുമ്പോ എന്തര്? ആഹ് തിരുവാ എന്തോ വെ തിരുവൈരാണിക്കൊളം.
ആഹ് അത് അതിന്റെ സീസൺ കഴിഞ്ഞിപ്പം അത് ഈ മാർച്ച് ഏപ്രിലിൽ എങ്ങാണ്ടും ആരുന്നല്ലേ? വർഷത്തി പന്ത്രണ്ട് ദെവസങ്ങണ്ടല്ലേ തൊറ ഓഹ് അതല്ലേ ആഹ് ആ അത് ഞാൻ പോയിട്ട്
വരുന്നത് വരുന്നതേ ഒള്ളത് വൃശ്ചികത്തില. വൃശ്ചികത്തി ആ വൃശ്ചികല്ല ധനുമാസത്തില്. വൃശ്ചികം ധനു ധനുമാസത്തില്
അത്ഈ വെക്കേഷൻ സമയത്താണ് മാർച്ച് ഏപ്രിലൊക്കെ ഈ ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്ന ആ സമയത്താണ്.
ആഹ് അപ്പോഴ ഞാനും കേട്ടിട്ടുണ്ട് ആ ഓണ ആ വെക്കേഷൻ സമയത്താണ് ഇങ്ങനെ
ഓഹ്
ഹ് കേൾക്കാം അത് ഉം അറിയാത്
ആഹ് അവിടെയ അവിടെ പോയിട്ടുണ്ട് അവിടെ ഞാൻ പോ അത് ആലുവയില ആലുവ.
ആഹ ആഹ ആ ആ ആഹ് ഒരിക്കൽ ഞാൻ ഗുരുവായൂര് അല്ല എന്തുവ തൃശ്ശൂര് പോയിട്ട് വന്നപ്പോ ആ വണ്ടി നിറെ ആ ട്രെയിൻ നിറേയും ആ ആൾക്കാരായിരുന്നു ആഹ് അന്നേരെ പറഞ്ഞ് ഞൻ അവിടെ പോയിട്ട് വന്നേയാന്ന്. അങ്ങനെ അറിയാ.
ലോ യില്ല
ആഹ് ട്രെയിനാത്തും പോവും ആൾക്കാര്.
ആഹ്
ആഹ് പന്ത്രണ്ട് ദെവസ ങ്ങണ്ടല്ലേ തൊറക്കൂ വർഷത്തി
ആഹ ആ ആ
അതന്നര ഭയങ്കര തെരക്കാ
ഉം
അതിപ്പോ രാവിലെ പോയ വൈകിട്ട്ങ്ങത്തു രാത്രി ഇങ്ങേത്തൂലെ അല്ലേ അല്ല ക്യൂ ഒക്കെ നിൽക്കണ്ടേ?
അവിടെ അവിടെ നല്ല തിരക്കാണ് നല്ല ക്യൂ ആണ് അവിടെ അമ്പലത്തിൽ കയറാൻ
ഉം ചേച്ചി ശരി ചേച്ചി ശരി എന്നെ വെച്ചോ വിളിക്കുന്നുണ്ട്
എന്നാ ഓ
ഒരു മിനിറ്റ്ട്ട് ഞാൻ ഒരു പണി ചെയ്തുകൊണ്ടിരിക്ക എടുത്തോണ്ട് വരാ ഒന്ന് അകത്തോട്ട് പോയാ കട്ട് ആവത്തില്ലേ